ഓ
ആഹ് എന്തായ?
ഉം ഒന്നു ചെയ്യുന്നില്ല.
പിന്നെ വേർതിരികെ
ഉം സ്റ്റക്ക് ആവണ്ട
ന്നാ ചെറുതായിട്ട് ഓക്കെ ആണ് ഉം
ആഹ്
ചായകുടിച്ചാ
ഓ എവിടെയാണ്
ഞാനാ ഹോസ്റ്റലിലും റൂമിലും
ഓ ഇവിടെ മഴയില്ല്യ വീട്ടില്
മഴണ്ട്ല്ലേ അവിടെ
ഉം നല്ല മഴ
ഉം ഇവട ഒരു തേങ്ങയും ഇല്ലട്ടാ ഇവിടെ മൊത്തം വെയ്ലാ. നല്ല ചൂടാണ് ഞാൻ അവിടന്ന് വന്ന പിന്നെ മഴ അവിടെ മഴയെ
ആഹ് പോയ ശേഷമാ മഴപൊടിച്ചതും
എന്താണ്
പോയ ശേഷം മഴവിട പിടിച്ചു
അതന്നെ ഞാൻ പോയാലല്ലേ വരുള്ളൂ
അതെ
അന്നാലും കുഴപ്പമില്ലാട്ട ഞാൻ ഒരു ദിവസം വഴക്ക് എനിക്ക് കിട്ടി
ഉം ഇവിടെഞ്ഞിന്നും മഴയന്നെ
ഉം പച്ചമ്മ സായ്ട്ച്ചാം പറ്യാർന്ന്
ഏ
പ്പ അച്ചൻ വിള്ച്ചേര്ന്നപ്പോ പറഞ്ഞു മഴണ്ടായീന്ന് ഇപ്പ അച്ച വിളിച്ചില്ലേ ഏ
ഉം എങ്ങാണ് കേക്കുന്നത് നിനക്ക് ക്ലിയർ ആയിട്ട്
ആഹ് പ്പൊ കുഴപ്പൊല്യാ
ഓക്കെ അല്ലെ ഞാ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് സംസാരിക്കണ അതുകൊണ്ടാ ചോദിച്ചെ
ആഹ് കൊഴപ്പല്യ കേക്ക്ണ്ട്
ഉം ഉം പിന്നെന്തായി ഇന്ന് വല്ല മാച്ചും ഉണ്ടോ
ആ ഇണ്ട്
ണ്ടാ
മ് ഇന്ന് ഫ്രാൻസ് സ്പീഡൻ
മ് ഏതൊക്കെ ടീമ് പുറത്തായല്ലോ
ജപ്പാൻ ജപ്പൻ ജർമ്മനി നെദർലാൻഡ് മ്മ്
പിന്നെ ഏതൊന്നും കൂടെ നെതർലാൻഡോ
ഉം
ആ ഞാൻ കണ്ടായിന്ന്
എന്ത് ഫോട്ടോ കണ്ടിരുന്നെ
ആ ഫോട്ടോ ക ആ ആ പിന്നൊരു പണി ഞാൻ കെടന്നൊറങ്ങി നേരത്തെ
ഞാൻ ഇന്നലെ കണ്ടു
എത്ര മണിവരെ ഉണ്ടായിന്ന്
ഇന്നലെ പത്തരക്ക്
അതെ ആ ഞാൻ പത്തര ആവുമ്പോ നല്ല ഉറക്കായിരിക്കും
അത ഇന്നലെ പെട്ടെന്ന് ഉറക്കം വന്നു ഞാൻ പാട്ട് കേട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി അറിഞ്ഞില്ല ഒന്നും
ലോ
ആ അതുകൊണ്ട്ന്നെ ക്ലാസ്സിൽ ഉറക്കം വന്നില്ല വെറുതെയിരുന്നു
മ്
അതെ ഞാൻ വിചാരിച്ച് നീ പൊറത്തൊക്കെ പോ ഏ
ആഹ് മഴയില്ല മഴയില്ലേ
മഴ് ആഹ് മഴ ആയതു കൊണ്ട അല്ലേ അല്ലേലക്കെ പോവൊല്ലേ നീ ഈ സമയത്ത് നീ ബിസിയാരി ഇരുവതാ
മ്ഹ്
വെരില്ല വിചാരിച്ചു പിന്നെ നീ മെസ്സേജ് അയച്ചപ്പോ ആണ്
അഹ്
ഞാൻ മെസ്സേജ് അയച്ചപ്പഴാണ് നീ ബി
എന്ത്
ക്ഷെ എല്ലാ ഇണ്ട്ന്ന്
ആഹ്
ഉം ആഹ് പിന്നെ നീ എവിടേടാ പഠിച്ചത് മറ്റേ ഐ ട്ടി
നെന്മാറ
ഹലോ നെമ്മാറ ആണില്ലേ ആഹ് ആഹ്
എന്തെ
ഉം എന്റെ അനിയനും ചേർന്നിട്ടുണ്ട് അതാ ഞാൻ ചോദിച്ചേ
എവിടെ നെന്മാറേലാ
അല്ല പാലക്കാട്
ആഹ്
മ്ഹ് പിന്നെ പിന്നെ എന്താ വിശേഷം സുഖം തന്നെ
എന്താണ് ഓഹ് സുഖം ഏഹ് എന്താണ്
അഹ് നീ സംസാരിക്കുകയൊക്കെ ചെയ്യോ
പിന്നെ സംസാരിക്കാണ്ടിരി ഇല്ലേ
ഓഹ് ഓഹ് എനി
പിന്നെ സംസാരിക്കണ്ടേ ഓഹ്
നിന്നെ ഫസ്റ്റ് കണ്ടപ്പഴേ നീ ഒരു ഷൈ
ആഹ് അത് ഷൈ ആവണ്ടാ ആവും
എട്ടീ പഠിക്കുമ്പോ നീ പത്തീ പഠിക്കുന്നു അ ഞാൻ ഫസ്റ്റ് കാണുമ്പൊഴക്കെ നിന്നെ വിചാരിചേ നീ ശൈ ആണ് സംസാരിക്കൂല അങ്ങനെയൊക്കെ നീ കാട്ടി കൂട്ടിയിട്ടുണ്ട്
ആഹ് അത് പിന്നെ വിവരം ഇല്ലല്ലോ
ഉം എനിക്കറിയാം നിക്ക് വിവരം കൂടി പോയെന്നു
മ്ഹ്
അയ്യോ അപ്പൊ എന്ത് പാവായിരുന്നു
പാവത്തിന് മാറ്റൊന്നുല്ല
ഉം ഇപ്പഴും പാവൊക്ക തന്നല്ലേ
ഉം
ഓഹ് വേറെ ഇതന്നെയാണ് കേട്ടാ ഈ പണ്ട് വേറെ വലിയ ആണുങ്ങ
വേറെന്താണ് മാറ്റം
ആക്കെ ഉണ്ട് നിനക്ക് ആലോയിക്കുമ്പോ ചിരിയാ വരുന്ന
ജ
ഫേസ്ബുക്കില് പോസ്റ്റ് ഇടുക പിന്നെ ഞ അതൊക്കെ കാണ ഏഹ്
ഹാ അത് അപ്പൊ ഫേസ്ബുക്കല്ലേ ഉള്ളൂ
അതെ എന്നിട്ട്ഞാ ഇടക്കൊക്കെ എടുത്ത് നോക്കാറണ്ട് നമ്മട ഫോ
ഓ
ഉം പിന്നെ ഇൻസ്റ്റൽ ഞാൻ എപ്പഴാ കണ്ടത് എപ്പോഴാ ഞാൻ കണ്ട് നിറെ തന്നേ
എപ്പോഴും അവർക്ക് ബർത്ത് ഡേക്ക് വിഷംട്ടുണ്ടായിരുന്നു
അതെ
ആഹ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉം
ക്ക് ഓറല്ല ഏത് വഴി അമ്മയുടെ ഫോണിലോന്നോ
വേറെ അക്കൗണ്ടിരുന്നു
ആഹ് പഴയ അക്കൗണ്ട് ല്ലേ
ഉം
ഓ വിഷക്കെ ചെയ്തതാ ർ വിട
ചെയ്തിട്ടുണ്ട്
ആഹ് ഞാൻ ഈ പുതിയ അക്കൗണ്ട് എടുത്തപ്പോ പിന്നെ ഞാൻ നിന്റെ അക്കൗണ്ട് കണ്ടത് വിസ്മയ സ്റ്റോറി ഇട്ടപ്പുഴ നിന്റെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് ഇട്ട മുന്നേ
ആഹ്
അപ്പൊ ഞാന് കണ്ടായിരരുന്നു എന്നിട്ട് എടുത്ത് നോക്കിയായിരുന്നുന്ന് പിന്നെ
ഉം
ഏഹ് റിക്വസ്റ്റ് ഇിട്ടില്ല
ഓഹ്
അതെ പിന്നെ ഞാൻ എപ്പഴും നിന്നെ കണ്ടായിരുന്നു ഞാന് സ്കൂൾ വിട്ട് വരുമ്പോ കണ്ടായിരുന്നു നിന്നെ നീയും നിന്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്
എപ്പോ
ടെൻത് പഠിക്കുമ്പോ നിനക്ക് നീ പ്ലസ് ടു ആരുന്നില്ലേ
ഉം ഉം
അപ്പൊ നീ സ്കൂള് വിട്ട് വരുമ്പോ അങ്ങനെ വന്നിട്ടണ്ടായിരുന്നു
ആഹ്
ദോവ്സായി
ഏഹ്
ഗേൾസിന്റെ കൂടയാ വന്നെ നീ ഗേൾസ് ല്ലേ ഗേൾസ് ഗേൾസിന് പോണ
അപ്പൊ അവരായിരുന്ന ഫ്രണ്ട്സ്
ആഹ് അപ്പ ഞാൻ കണ്ടായിരുന്നു നിന്നെ ഒരു ടൈം
ആഹ്
ഇതിനെ കണ്ടിട്ടില്ല പിന്നെയൊക്ക ഞാൻ കാണത് ഊട്ടയ്ക്കണം അപ്പഴും കഴിഞ്ഞ പ്രാവശ്യം കണ്ട അയിന് കഴിഞ്ഞ പ്രാവശ്യം കണ്ടു നീ ഒരു തവണ എന്നെ കണ്ടിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നീ എന്നെ കണ്ടില്ലല്ലോ
കഴിഞ്ഞത് കഴിഞ്ഞ് കണ്ട് കണ്ടു ഞാൻ നിന്നാടല്ലേ നിന്നത് ആഹ്
അതെ
ഈ പ്രാവശ്യക്ക ഞാൻ ഇന്നോട
അയിന് മുന്നേ കണ്ടീല്ല നീ
അത് ഓർമ്മില്ല കണ്ടിട്ടുണ്ടാവും ഇവിടെ ആഹ് അടുത്തുള്ള എല്ലാ പരിപാടികളും
നീ ഏതോ പെണ്ണിന്റെ
ആഹ് അതും കഴിഞ്ഞീന്റെ മുന്നത്തെ
അതെ
ഉം
ആഹ് ഞാൻ എപ്പോ അവിടെ നിന്നല് നീ അവിടെ ഉണ്ടാവും ഞാൻ ആകെ കാണുക അപ്പഴാ നിന്നെ ഞാൻ കുമ്മാട്ടിക്ക് പോയത് നിന്നെ കണ്ടീല്ല അതെ കുമ്മാട്ടിക്ക് പോയിട്ടും ഞാൻ നിന്നെ കണ്ടിട്ടില്ല ആഹ് ഈ ഫൈനല രണ്ടാണ്ട് ലാസ്റ്റ് ഡേറ്റ് നിനെ ഉം
ആഹ് ആഹ്
നീ ബൈക്കില് നീയും നിന്റെ ഫ്രണ്ടും കൂടെ ഞാൻ ഇങ്ങനെ പോവായിരുന്നുന്ന് അപ്പൊ നീ നോക്ക
ആഹ് അപ്പഴാണ് റിക്വസ്റ്റ് ഇട്ടത് അപ്പഴ റിക്വസ്റ്റ് ഇട്ടത് അപ്പോഴല്ല റിക്വസ്റ്റ് ഇട്ടത് അതോ മെസ്സേജ് അയച്ചത് എന്തോന്ന ഒരു ദിവസം എന്തോണ്
ആഹ് അപ്പ തന്നെ അപ്പ നിന്ന ഓർമ്മ വന്ന ഇങ്ങനാ ഒരു വ്യക്തിയുണ്ടല്ലേ
ആഹ്
അപ്പൊ തന്നെ പിന്നെ നിങ്ങള അവിടെന്ന് ഉണ്ടായിരുന്നില്ലേ
എന്തെ
കുമ്മാട്ടിയൊക്കെ
ഓ
അപ്പോഴന്നും ഞാൻ നിന്നെ കണ്ടില്ല
ആഹ് അപ്പോഴോക്കെ ഞാൻ അങ്ങനെ ആ വഴി വന്നിട്ടില്ല ഇവിടത്ത് ഇവിടെയായിരുന്നു പരിപാടിന്റെ അല്ല എന്റെ അവിടുന്ന് വരുമ്പോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നിലും വന്നിട്ടുണ്ടായിരുന്നില്ലേ
ഉം നി നിക്കിട്ടോ ഞാൻ വിളിക്കാട്ടാ
ഇത് കഴിഞ്ഞോ കഴിഞ്ഞോ
ആഹ്
ആഹ് ആഹ്
ശരി വിളിക്കേ
ആഹ്